കുന്ന്
ഓ വെറുതെ ഇരിക്ക ഞങ്ങക്ക് വീട്ടില് പൂച്ചയുണ്ട് പൂച്ചയോടുടെ ഇങ്ങനെ ഇരിക്ക
പൂച്ചടോ ഡാങ്ങനാ രിക്കുവന്നോ ചോറൊക്കെ കഴിച്ചു ഉ ച്ചേക്ക്
ഓ ചോറൊക്കെ കഴിച്ചു
മീൻ എന്താ കിട്ടിയായിന്ന്
ചാള
എന്താ
ചാള ചാള
ചാളയോ മ
ആ ആ വലിയ മത്തി
ഉം വലിയ മത്തി എന്നിട്ട് എന്താ മീ മുളക്റി വച്ചാ
ആ മുളകറി വെച്ച് ആ രാവിലെ അവർക്ക് കൊണ്ടോവാനായിട്ട് ഇ സാമ്പാറ വെച്ച
ആ സാമ്പാറും മുളകറിയ ഉള്ളയോ വേറെന്നും ഇല്ലയോ
സാമ്പാറും അച്ചമ്മന്തിയാണ് കൊണ്ടത് മീൻപൊരിച്ചതും പിന്നെ വൈ ഉച്ച വൈകുന്നേരം അല്ല പത്തടി ക്കായപ്പോഴാണ് മീ കിട്ടിയേ അത് എടുത്ത് കറി വെച്ചിട്ട് ഇത് അത് വൈകുന്നേരം കൊടുക്കൂല നാളെ നാളെ അത് കൊണ്ടുപോവാനായിട്ട് ആക്കി വച്ചേക്കണത അല്ല നാലത്തേക്ക് കറി കളൊന്നും ഉണ്ടാവൂ ല്ലേ
ആ ആ ങ്ങ എന്തുവാ എന്താ ചോദി ക്ക തയ്യലൊക്കെയുണ്ട ഇപ്പം ഹലോ ഹലോ ഹലോ